അഉണ്ട്
ആ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈ മാന സ് മാനസിക സമ്മർദ്ദം മൂലം ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട് അല്ലെ ഒരുപാട് ആ ഒരുപാട് ഈ ആത്മഹത്യ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇവര് ഈ മാനസിക സമ്മർദ്ദത്തിലോട്ട് പോവാൻ കാരണം ചിലപ്പോ വല്ല അബദ്ധങ്ങളിൽചെന്ന് പെട്ടിട്ടായിരിക്കും ഇല്ലെങ്കിൽ ഈ കുഞ്ഞു പിള്ളോരൊക്കെ വാശി എന്തെങ്കിലും നമ്മള് വീട്ട വീട്ടുകാര് വാങ്ങിച്ചു കൊടുക്കില്ല എന്ന് പറഞ് വാശി പിടിച്ചിട്ട് അവര് കേയറി അങ്ങ് മരിക്കു ഒരു കാരണ ഇില്ല പിന്നെ ഈ വാർദ്ധക്യം ആയവരൊക്കെ അ എന്തുവാ ഈ ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കൂടെ ഉള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് അവരക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട് പിന്നെ പെൺകുട്ടികള് കുറെ ഈ എന്തുവാ ഈ സെക്ഷൽ അബ്യൂസ് പോലുള്ള കാര്യങ്ങളിൽ പെട്ട് ് പെൺകുട്ടികള് ആത്മഹത്യയിലോട്ട് പോകുന്നുണ്ട് ആ പിന്നെ കൊറ പേര് ഗെയിം കളിച്ചിട്ട് പൈസ പോയിട്ട് ആത്മഹത്യൽ പോകുന്നുണ്ട് സ്കാമിൽ പെട്ടിട്ട് ആത്മഹത്യയിൽ പോകുന്നുണ്ട് ആ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പറയാനൊരു ഒരു പാടുണ്ട് ആത്മഹത്യാ കാരണങ്ങള് ചിലപ്പോ ഒരു കാര്യം ഇല്ലായിരിക്കും ചിലപ്പോ വഴക്കിട്ടിട്ട് ഇപ്പൊ കാമുകി കാമുകനുമായിട്ട് വഴക്കിട്ട് ആത്മഹത്യ ചെയ്യുന്നു ഭാര്യ ഭർത്താവിനോട് വഴക്കിട്ട് ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ ആത്മഹത്യ കാര്യങ്ങളൊക്കെ കൊറ കൂടിക്കൊണ്ടിരിക്കയാ നമ്മുടെ നാട്ടില്
അറിയാവോ എല്ലാ കാര്യത്തിനും ഓരോ ഒരു കാരണം കാണും പക്ഷേതിൽ ആ കാരണം കണ്ടെത്തി കഴിയുമ്പോ ഈ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലന്ന് തോന്നുന്നു അതിന് അതിന് ഏക കാരണംമന്ന് പറഞ്ഞാൽ അവനവൻ അവനവനെ സ്വയം വി ശ്വസിക്കണം അവനവനൽൊ ഒരു എന്തും നമുക്ക് നേടാം അല്ലെ ഈ വന്നത് പോകട്ടെ എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മളിൽ ഉടലെടുത്താൽ കൂടുതലും
രാണ് നമ്മര് നമ്മളെല്ലാവാരും ദുർബലരാണ് നമുക്കങ്ങനെഒരു നിമിഷം കൊണ്ട് തോന്നിപ്പോവും അങ്ങ് ചത്ത് കളഞ്ഞാലോ ഒന്ന് പക്ഷെ ഒന്ന് ചിന്തിക്കണം ആഹ് ഒന്ന് ചിന്തിക്കണം നമ്മള്
ഇപ്പോം ഞാനിവിടെ ഇരുന്നപ്പോൾ എനക്ക്ങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ നമ്മള ആ ചിന്ത വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മള നല്ല കാര്യങ്ങളെ കുുറിച്ച് ചിന്തിക്കണം പെട്ടെന്ന് നമ്മളിലേക്ക് മരണത്തെക്കുറിച്ച് ചിന്ത വരിുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മളല്ല നല്ല സുഹൃത്തുക്കളെ കുറിച്ച് ആലോചിക്കുക അല്ലെങ്ക നല്ല പുസ്തക കുറിച്ചാലോചിക്കുക അല്ലനല്ല നല്ല നല്ല കാലങ്ങളെ കുറിച്ച് ആ ചിന്തകളെ മാറ്റി വഴിതിരിച്ചു വിടുവാ നമ്മളിപ്പ ചിന്തകളെ വഴി തിരിച്ചു കൊടുവാ ഇപ്പം ഇപ്പൊ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവാ അല്ലെങ്കിൽ ഇപ്പോൾ കടം കൊണ്ട് നമ്മൾക്ക് മരണത്തിൻ്റെ നിലയിലോട്ട് വന്നേക്കാം പക്ഷേ നമ്മള അത് ചെയ്യണംന്ന് വെച്ചാല് അവരോട് ഒന്നിക്കൂടുതൽ അവധി ചോദിക്കാം ഒരു സൊല്യൂഷൻ ഇല്ലാത്ത കാര്യം ഇല്ലല്ലോ ഇപ്പ ബാ ബാങ്കിലാണെങ്കിൽ പറയാംൻൻ എനിക്ക് വേറെ വരുമാന മാർഗമില്ല ഇത്ര കാലയളവിനകം വച്ച് ഞാൻ കുറേച്ചെ കുറേച്ചെ തന്നോളാം ഇപ്പം പ അല്ലാതെ വീടുകളിൽ പലിശയാണെങ്കിൽ നമ്മൾ പറയാം തരാം നിങ്ങൾക്ക് തരാനുള്ള പൈസ ഞാൻ തരാം ഇപ്പം എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്ണം തരാൻ പറ്റത്തില്ല അത് അങ്ങോട്ട അങ്ങനെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസിലാക്കി
മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ചിന്തിക്കണേ നമ്മൾ ജനിച്ച് ആ നമ്മൾ ജനിച്ച് നമ്മൾ ഓർമ്മ വക്കുന്ന കാലം തൊട്ടേ നമുക്ക് ഓരോ സ്വപ്നങ്ങളുണ്ട് നമക്ക് ഈ അത അത് ചെയ്യാം എന്തൊക്കെ ഇപ്പം നമ്മൾീ നമ്മൾീഈ പരസ്പരം സംസാരിക്കുന്നത് നമ്മൾ നമ്മൾക്ക് രണ്ട്പേർക്കും ഓരോത ർക്കും എന്തും വേണ്ടിആഗ്രഹങ്ങളും സ്വപ്നങ്ങളുംനമ്മൾആഗ്രഹിച്ചിട്ട്നട കാതെപോയകാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് കിട്ടിയകാര്യങ്ങളുംനമ്മൾഅതിന് വേണ്ടി പരിശ്രമി കിന്നകാര്യങ്ങളും നമ്മടെഭാവിലു ണ്ടായിരിക്കണം നമ്മൾകര്തുന്ന ഒരുപാട്കാര്യങ്ങളുണ്ട് അതെല്ലാം ഒര്ഒറ്റനിമിഷംകൊണ്ട് ഒര് കാരണത്തിന് വേണ്ടിട്ട്
നമ്മളില്ലാതാക്കരുത് ഒന്ന് നമ്മള് ഒര് നഷ്ടംനികത്താൻ വേറൊരുനഷ്ടത്തിലോട്ട് പോകാതിരിക്കാനാണ്നമ്മൾ നോക്കേണ്ടത്
ശരിയാണ്നമുക്ക്ആഒരുചിന്തവരും ഉറപ്പായിട്ട് നമ്മുടെമനുഷ്യനാണ്നമ്മള് ചിന്തിച്ച്പോവും പക്ഷെനമ്മൾഅവിട്ന്ന്ആ ചിന്തയിനിന്ന്
മാറാൻവേണ്ടിഏറ്റവുംകൂടുതൽ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇപ്പോന് പോണ്ട്‌ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ക്യാമ്പയിനുകളുണ്ട് ആത്മഹത്യരു പ്രവണതയെ കുറിച്ച് ആ അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള നല്ല നല്ല ക്യാമ്പയിനുകലുണ്ട് അയി നകത്തൊക്കെ പങ്കെടുക്കാ അതുവല്ല നമക്ക് തന്നെ നമ്മടെ മനസ്സിനെ വെർതിച്ചു വിടാം അതിനു വേണ്ടിനമ്മൾ ചെയ്യേണ്ടതെന്ന്പറഞ്ഞാഅവനവനെ സ്വയംസ്നേഹിക്കാൻപഠിക്കുക സ്വന്തയിട്ട്നമ്മളിൽഒരു അപകർഷാബോധംട്ത്കളഞ്ഞിട്ട് നമ്മളില് നല്ല ഒരു ആത്മവിശ്വാസം വെ രുത്തണം എപ്പൊഴുംഞ്യാ
ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ കുറ്റവാ ഇപ്പംആത്മ ഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് മരിച്ചില്ലെങ്കി അയാൾക്കെതിരെ കേസെട്ക്കും എെച്ചാ ഇപ്പൊ നമ്മൾ ഒരാളെ കൊല്ലാൻ നോക്കുന്നതിന് തുല്യവാ
പിന്നെഗാ ണങ്ങളാൽഎല്ലാകാര്യങ്ങളുംചെയ്യാ പറ്റും മറ്റുള്ളവര് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാൽ എന്താ അത് യെന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ മനസ്സിനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ നമ്മളെ തന്നെ സ്വയം പര്യാപ്ത വാക്കാനായിട്ട് ശ്രമിക്കണം കൂടുതല് നമ്മളെ നമ്മളെ ഇൻ നമ്മൾ സ്വയം ആഹ് നമ്മൾ സ്വയം നമ്മളെ നമ്മളിൽ മോട്ടിവേഷൻ കൊടുത്തു കൊണ്ടേ ഇരിക്കണം ഇപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും കുറേറെ ബുദ്ധിമുട്ടുകളും ബാധ്യതകളുണ്ട് പക്ഷേ എന്നാൽ പോലും ഞാൻ സ്വയം പറയ ആ ഇന്നല്ലേനാളെഅത് മാറും എന്നൊരു വിശ്വാസം ഞാൻ എന്നിലേക്ക് അർപ്പിച്ചു കൊടുക്കണം ഇന്നത്ത് ചെയ്താ ഞാൻ ചില അപ്പം രക്ഷപ്പെടും ഇന്ന് ഇന്ന ജോലിക്ക് പോയാൽ ഞാൻ രക്ഷപ്പെടും ഇന്നത്ത ആടക്കെ പൈസ കൊടുക്കാൻ പറ്റും അയ്ന് ഇപ്പ ഇച്ച് കാൽതാമസം വന്നേക്കാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് എപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെ ആയിരിക്കണം എനിക്ക് എന്റെ ഈ അവസ്ഥ മാറി നാളെ നല്ലൊരു അവസ്ഥ വെരും ഇപ്പൊ എല്ലാവർക്കും രണ്ട് അവസ്ഥ കാണുവല്ലോ ഒര് ഒര് ഇപ്പം കടല് എപ്പോഴും ഇങ്ങനെ തിര ഇളകിക്കൊണ്ടിരിക്യോ തിരമാലകൾ ഇങ്ങനെ വന്നോണ്ടിരി ത്തില്ലല്ലോ അത് ഇങ്ങനെ പോ വരോം ചെയ്യും അതേപോലെ താഴ്ചയിലൂടെ പോവും ചെയ്യും
ഉം
അതേ പോലാണ് മനുഷ്യന്റെ മനസ്സും മനുഷ്യന്റെ മനസ് ഇങ്ങനെ ഒന്നിനൊന്നായിട്ട് മാറി മാറി മാറിക്കൊണ്ടേയിരിക്കും ചഞ്ചലപെട്ടോ ണ്ടേയിരിക്കും അപ്പൊ ആചഞ്ചലി എൽ ഉം
ഒക്കെ ആ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ മാക്സിമം ഒറ്റയ്ക്ക് ഇരിക്കാതെ ഒരാളുടെ കൂടെ ഇരിക്ക ക്യാൻ ശ്രമിക്യാ അയാളോട് സംസാരിക്കാൻ ശ്രമിക്യാ അപ്പൊ നമ്മക്ക് ആഒരു ചിന്ത പോ അയാളോട് നമ്മള് സംസാരിക്കുമ്പോ നമ്മുടെ പ്രശ്നങ്ങള് നമ്മള് തൊറന്ന് പറയുമ്പത്തേക്ക് കൊറേക്കെ നമുക്ക് ആശ്വാസാകും അല്ലെ ആഒരു പ്രവണതയിൽ നിന്ന് മാറി പോലും നമ്മളൊരു ആളുവായിട്ട് സംസാരിക്ക നമ്മള് ഒറ്റക്കി രിക്കുമ്പഴാണ് നമു ഈ ചിന്ത ഒരുപാടായിട്ട് വരുന്നത്
എനിക്ക് മനസ്സിന് ടെൻഷൻ വരുകയാണെങ്കി ഞാനൊറ്റ കാര്യളു നേരെ എനി ക്കെവിടാണോ ശാന്തി കിട്ടുന്നേ ഒന്നിപള്ളി ഞാനൊരൂസം ന്തേ പൾ ഞാൻ ഹ് പള്ളിലോട്ട് പോവാ അല്ലന്നെല്ലെങ്കിൽ ഏതെങ്കിലൊരമമ്പലത്തിൽ പോവും അപ്പൊ അവിടെ പോയിരിക്കുമ്പോ നമ്മുടെ മനസ്സിനെ ശാന്തവാക്കി കൊണ്ടുരാൻ നമ്മക്ക് എവിടെ പോയിരുന്നാലും നമ്മടെ മനസ്സ് ശാന്തവാക്കി സ്വസ്ഥവാക്കി കൊണ്ട് വരാ ഓരോ രീതിയിലല്ലേ ഓരോത്തർക്ക് ചിലവർക്കാണേ മറ്റുള്ളവരോട് അത് ഷേറ് ചെയ്യുമ്പോ അവർക്കൊരു ശാന്തത വരാം ചെലവർക്കാണെങ്കില് വേറെ എന്തെങ്കിലും ഹാബിറ്റ് കാണും പക്ഷെ അത് നമ്മള് ഉള്ളിലുണ്ട് അത് നമ്മൾ തെരെഞ്ഞെടുക്കണം അത് തെരഞ്ഞെടു ക്കാതെ പെട്ടെന്നെടുക്കുന്ന തീരുമാനാണ് പെട്ടെന്നൊരു തീരുമാനം ഒരു കാര്യത്തിൽ നമ്മളെടുക്കാൻ പാടില്ല എപ്പോഴും ഒരുവട്ടൊ അല്ലെങ്കിരണ്ടവട്ടൊ ഒരു മൂന്ന് വട്ടം ആലോചിക്കണം നമ്മളിപ്പം ആയ ഒരാള് വ്യക്തി പറയാ നിങ്ങള് അത് അതിലേ പോകരുത് എന്ന് പറയും പക്ഷേ നമ്മള് വിചാരിക്കും അതിലെ പോയാലെന്താന്ന് അല്ലേ ചെലപ്പോ അവെടെ എന്തെങ്കിലും ഉള്ളത് റീസൺ കൊണ്ടായിരിക്കും അവര് പറയുന്നത് അതുവഴി പോകരുതെന്ന് പറയും പക്ഷെ നമ്മള് അത് വഴി പോവുകയും. ചെയ്യും നമ്മളെന്നെ അപകട ചാടുംചെയ്യും അപ്പം നമ്മള് പൊ നമ്മക്ക് കേ നമ്മക്ക് വേണ്ടുന്നത് നമ്മള് എടുക്കേം വേണം നമ്മൾ ഉള്ളേയ്നേ ആ ഒന്ന് റീവാഷ് ചെയ്തു കൊടുക്കേം വേണം
ഉം അതുപോലെന്നെ ഈ പുള്ളേരൊക്കെതന്നെയാലും ഈ പഠിക്കുന്ന അദ്ധ്യാപകരിൽ നിന്നൊക്കെ സമ്മർദ്ദം കിട്ടുന്ന പിള്ളേരുണ്ട് അങ്ങനൊക്കെ ഓരോരുത്തത്ത് പഠിക്യാൻ പോയിട്ട് ആത്മഹത്യയിലേട്ട് പോണു പിള്ളേരുണ്ട് സമ്മർദ്ദം അത്രയ്ക്കും അവർക്ക് സഹക്കാൻ പറ്റാതെ അങ്ങനത്തെ ആത്മഹത്യിം കാര്യങ്ങളും ക്കെയുണ്ട് ഒരുപാട് നമ്മളിപ്പോ കേൾക്കുന്ന ഒരു അച്ഛനമ്മയൊക്കെ എത്ര സ്വപ്നത്തോടെ ആയിരിക്കും ഒരു മക്കള് വളർത്തിയല്ലെ ഡോക്ട്റ് അല്ലെ എഞ്ചിനീയർ എന്നൊക്കെ സ്വപ്നത്തില് കൊണ്ടുവരുന്നത് അപ്പൊ ഈ ഓരോ അദ്ധ്യാപകരുടെ സാഹിദ് വർ സമ്മർദ്ദം മൂലം ഒത്തിരി വാർത്തകള് നമ്മളിപ്പകേൾക്കുന്ന് കു
ആനാന്ന് ഇപ്പ എൻ്റെ ഒരു പ് എന്റെ കൂടെ ഒരു വർക്കെയ്ത ഒരു കൂ കുട്ടിയുടെ മോൻ പത്തിരുപത്തിമൂന്ന് വയസ്സേ ഒള്ളു അത് ആ ബാംഗ്ലൂര് ഡോക്ടറേറ്റിന് പഠിച്ചോണ്ടിരുന്നാതായിരുന്നു ഇപ്പൊ ഇ കഴിഞ്ഞ ഇടയ്ക്ക അത് ഇതുപോലെ പരീക്ഷയ്ക്ക് സാറ് വീണ്ടും അ എന്തോ ഒര് ആ കൊസ്റ്റനൊ എന്തൊ അത് വീണ്ടും എന്തോ ചെയ്യണോന്ന്പറഞ്ഞു ഒരുവട്ടം ചെയ്ത് കൊടുത്തതാ അപ്പോഴാ അടുത്ത പരീക്ഷയ്ക്ക് വെ മുമ്പ് അതും ചെയ്തു കൊടുക്കണോന്ന്ങ്ങാണ്ടെന്തോ പറഞ്ഞ് അതിനെ എപ്പോഴങ്ങ് പ്രകോപിപ്പിച്ചുണ്ടങ്ങാണ്ടിരുന്നു
ഇത് തിരുവൻന്തരത്ത് നടന്ന സംഭവാണ് തിരുവനന്തരത്തുള്ളരു
അല്ല തിരുവന്തരത്തല്ല ബാംഗ്ലൂര് ചേട്ടനും അനിയനും ഉം അല്ലല്ല ബേ അല്ലല്ല തിരുവൻന്തപുരത്തല്ല കടയ്ക്കൽആഫാഗത്തെങ്ങാണ്ടോ ഈ നമ്മുടെ കുളത്തൂപ്പുഴക്കപ്പുറള്ളേ
ആഹ് ആഹ് ആഹ്
ഇപ്പോ രണ്ട് മൂന്ന് മാസായതേ ഒള്ളൂ
കടക്കലന്നറയുമ്പോ ഈ കൊല്ലത്തിനൊക്കെ കൊറേ അങ്ങ് അവിടാണോ
കടയ്ക്കെൽന്നറഞ്ഞാ കടയ്ക്കലല്ല കുളത്തൂ പുഴ
ആ ഈ ബോഡ്റാണോ ഈ കൊല്ലം തിരുവനന്തുരം ബോഡറാണോ ആ ഒരു ഏരിയ
ആ ആ നാന്
ആഹ് മനസ്സിലായി വാർത്തയിൽ കണ്ടതെനിക്കൊരു ഓർമ്മയുണ്ട് അതാഞാൻ ചോയ്ച്ചത്
ആ പയ്യന് പയ്യന് ആത്മഹത്യ ചെയ്ത് ആ ചേട്ടനും അനിയനും ഒരിടത്ത് ജോലി ചെയ്തൊണ്ടിരുന്നാര്ന്ന്. ചേട്ടനും ഉണ്ടായിരുന്ന് ചേട്ടൻ രാവിലെ ജോലിക്ക് പോയി അനിയനെ അവിടെ കെട ക്ക്ന്ന കണ്ടോണ്ടാ പോയത് തിരിച്ച വന്നപ്പം അനിയൻ ആത്മഹത്യ ചെയ്തേക്ക്ന്ന്. മ്മ്ച് അപ്പ രണ്ടാമ്പിള്ളേരായിരുന്ന് കൂടുതലും ന്ന് നമ്മളിപ്പം. ഏറ്റവും നല്ല ചലഞ്ച് ടാലെന്റ്റയിട്ട് പഠിക്കുന്ന ടാലന്റായിട്ടുള്ള കുട്ടികള് ചെലപ്പം ചെല സ് ചെലവർക്കത് മ്മ്ച്. ചെലേ സാറമാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല.
ആ അവരെ കാട്ടി മുകളിലോന്നുള്ള
മൂത്തു ചിലപ്പോ അവര്ടെ ആരെങ്കിലും ബന്ധുക്കൾ അവിടെ പഠിക്കുന്നു ഉണ്ടായിരിക്കും. അപ്പൊ അവന് മാർക്ക് കുറയു ഇവനങ്ങനെ കേറുമ്പോ അപ്പൊ അങ്ങനെക്കെ ഉള്ള കാര്യങ്ങളും ഉണ്ട്.
അതെ ആ അങ്ങനെ കു ട്ടികൾക്കുള്ള സമ്മർദ്ദം പിന്നെ അച്ഛനമ്മമാരുടെ കയ്യിന്നും ഒരുപാട് പെൺകുട്ടികൾക്കൊക്കെ സമ്മർദ്ദവും ആൺകുട്ടികൾക്കാലും ഇപ്പം ജോലിയില്ല ആ ഒന്നും പഠിച്ചില്ല ന്നൊക്കെ പറഞ്ഞ്ട്ട് മാർക്ക് ഇല്ലന്നും പറഞ്ഞ്ട്ട് ദ്സമ
അതപ്റ അതും ചിലവര് അമ്മമാര് കാണിക്കണെ അപ്പർത്തെ വീട്ടിലെ കൊ ചു ഇപ്പർത്തെ വീട്ടിലെ പിള്ളേരെ മാർക്ക് ടാലന്റ്യ്യല്ല നമ്മടെ സ്വന്തം കുട്ടികളുടെ മാർക്ക് മാത്രം ടാലന്റിയ്യണം.
കഴിവനുസരിച്ച് നമ്മടെ
അത് അവരുടെ കഴിവ് അപ്പൊ ഒരു അതിനൊരു ഒരു മാർക്കേ ഒള്ളെങ്കിലും മോനെ മോ മിടുക്കനാണ് മോനടുത്ത ട്രിപ്പ് അതിലും കൂടുതൽ മാർക്ക് വാങ്ങിക്കണമെന്നാണ് പറഞ്ഞു വിട് അല്ല നീ കണ്ടോട അപ്പർത്ത് ആ കൊടുക്കണ്ടത് പക്ഷേ അയില് അമ്മമാര് ചെയ്യുന്നെ കണ്ടോടാ അവന് രണ്ട്മാർക്ക് കൂടുതലാ നീ ആ നീ അവനെ കണ്ടുപടി അവനെ തന്നെ എന്തിനും അവനെ കണ്ടുപഠിക്കന്ന് പറയുമ്പോ ആ കുട്ടിയോട് അവന് വിരോധം വരും അപ്പൊ അവിടെ വൈരാഗ്യം വർദ്ധിക്യോ ചെയ്യുന്നത് ഒരിക്കലും മറ്റൊരു ഒ ആളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യാൻ ഒരിക്കലും പാടില്ല.
പാടില്ല അതുപോ
ന്താണോ ഈ നമ്മളെന്താണൂ അതാ അതേ രീതി തന്നെ പോകണം.
മ് പ്ലസ് ടു പത്തിലെ റിസൾട്ടക്കെ വരുന്നതിന് മുമ്പേ തന്നെ പിള്ളേർ ആത്മത്യാ കുറുപ്പ് എഴുതിവെച് ഇപ്പൊ മരിക്കുന്ന റിസൾട്ട് വന്ന് കഴിഞ്ഞ് നമ്മുടെ നാട്ടില് തന്നെ ഒരു പ്ലസ് ടു ഒരു കൊച്ച് എക്സാം എഴുതി അതിനൊരു വിഷയം പോയി. അത് കഴിഞ്ഞിട്ട് അത് പിന്നേം എഴുതിയപ്പൊഴത്തേക്ക് അതും കിട്ടിയില്ലാതാ അതെന്തേത് ആ അമ്മേ ക്കെന്തോ പറ വഴക്ക് പറയ അടിക്കന്തക്കെ ചെയ്തു അത് കയറി അങ്ങ് തൂങ്ങി മരിച്ച്.
അത് അതന്ന് പറഞ്ഞാല് പിള്ളാര് ഒക്ക പ് ഫയം ഉള്ളില് അവരെ ഫായപ്പെടുത്തി വെച്ചേക്കും നിനക്ക്ത്ര മാർക്കില്ലെങ്കി നിന്നെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഇങ്ങനെന്നറഞ്ഞ് കൊച്ചുങ്ങളെ അങ്ങ് ഫയപ്പെടുത്തി വെക്ക് അല്ലെങ്കി അമ്മയച്ഛനും പയ മോളെ മാർക്ക് കുറഞ്ഞ അടുത്ത ട്രിപ്പ് നമ്മക്ക് അതി കൂടൽ മാർക്ക് വാങ്ങിക്കാം എന്ന് പറയ്ന്നയിന് പകരം നിന്നെയെക്കെ ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയതല്ല്യോ നീയെന്താടി അങ്ങനെ ചെയ്തെ ഇങ്ങനെ ചെയതേന്ന് പറഞ്ഞ് അവരെ ഫയപ്പെടുത്തി വെക്കുമ്പോ അവർക്കാ മനസ്സിനകത്ത ഇത് ഈ ഫയം കാണും ഉള്ളിന്റെ ഉള്ളില് പേടി കാണും അതുകൊണ്ടാവദേമേ അമ്മ എനിക്ക് മാർക്ക് കുറഞ്ഞാൽ ചിലപ്പോ അച്ഛ എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അന്ന് വിചാരിക്കുമ്പോ പിള്ളാര് എന്തോ ചെയ്യുന്നത് മ്ച് അല്ലെങ്കി ആ കുട്ടിടെ ആ നോത്തിടെ വക്കിൽ പോവ അല്ലെങ്കി ആ കുട്ടിക്കൊരനിയനോ അനിയത്തിയോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കില് അവര് തമ്മി നല്ലതുപോലെ ഷെയറിങ് ചെയ്യുകയാണെങ്കി തീർച്ചയായിട്ടും വ്ടെ ആത്മഹത്യ വരുന്നില്ല.
ഉം പിന്നന്ന് പറഞ്ഞാ ഇപ്പം. ഈ ബാംഗ്ലൂരു ഇന്നൊരുപാട് കേക്കുന്നുണ്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും മ്മ്ച്. ഓരോ പിള്ളോര ആത്മഹത്യ ചെയ്യുന്ന കാര്യം എന്ന്ന് വെച്ചാ ഈ അമ്മമാർക്കും അച്ഛന്മാർ ക്കും മക്കളെവിടാ പഠിക്കുന്നത് അത് ബാംഗ്ലൂരിലാ നേ സിങ് പഠിക്കുന്ന് ഡോക്ടറേറ്റ് പഠിക്കുന്നു ഇങ്ങനെ പറയാൻ തന്നെ അവർക്കൊരു ഇതിന് വേണ്ടീട്ടവര് ഇങ്ങനെ വിടും പിള്ളാരു വല്ല ബാംഗ്ലൂർ എന്ന് കേക്കുമ്പോ വലിയ ആവേത്തിപോകും. പക്ഷെ ഒന്നോർത്തഈ ബംഗ്ലൂര എക്കെ പറഞ്ഞാ നമ്മുടെ ഫുഡ് പോലൊന്നല്ല അവിത്തെ കാര്യങ്ങളൊക്കെള്ളേർക്ക ബുദ്ധിമുട്ടാണ് അതൊന്നും ആലോചിക്കാതെ പോകുന്നത് ഇവര് പിന്നെ പിന്നീടായിരിക്കും അവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാക്കുന്നെ അവിടുത്തെഈ ടീച്ചർമാരുടെയൊക്കെ സമ്മർദ്ദം മൂലം ഇവര് ആത്മഹത്യയിലോട്ടൊക്കെ പോകുന്നത് ഇപ്പൊ ഈ കേട്ട